ആ എന്താ വിശേഷം തേ
നല്ല വിശേഷ ഓ സുഖാണേ
പണിയൊക്കെ കഴിഞ്ഞോ ഓ കേക്കുണ്ട് പറഞ്ഞോ പണിയൊക്കെ കഴിഞ്ഞോ
പണി ഒക്കെ ഏകദേശൊക്കെ കഴിഞ്ഞു ഇനിയിപ്പ രാത്രികത്തെ
ആ ആ
തിന്നാ മതി
ആഹ കോയീനെക്കടച്ചോ കോയിക്കളില്ലേ
ഓ കോയികളെക്കെണ്ട് കോയികളെ അടക്കാന് ആ ഒരു മകിരിഭാകും കേറണെങ്കില്
കോയികളെ ക്കാനായി ആയി ആ ആറണിയായ്റ്റേള്ളല്ലല്ലോല്ലേ ആറേകാല്
ട്ടാണ് എർങ്ങല്
ആഹ് അവടെ കോ നായ്ക്കളൊന്നുല്ല്യാരിക്കുല്ലെ കോയിക്കളെ പിടിക്കാന്
ആഹ് വല്യ ശല്യൊന്നുംല്ല
ആ ഇവിടെക്കെ ശല്യം കൊണ്ട് ഇവിടെക്കെ ഭയങ്കര ശല്യയിട്ട് ഇപ്പോ രണ്ട മൂന്നെണ്ണം പ്പോ കോയിനെ കുണ്ടോയില്ലെ
ഉം
ന്നിട്ട് ഞാൻപ്പം ഒന്ന് എക്സ്ട്രാ പുതിയ ഒന്ന് വാങ്ങി പൈസൊട്ത്ത്ട്ട് അഞ്ഞൂറുപ്യട്ത്ത് ഒന്ന് വാങ്ങിക്ക്യ
ഏ വാങ്ങിയോക്കെ പോറ്റലൊടത്തിപ്പം
എന്താച്ചാണ്ടോ പിന്നെ ഉം ഒന്ന്പോയാ പോയന്നെയാണല്ലോ
ആഹ അങ്ങന്നെ തള്ളകോയ്യോ
ആ തള്ളക്കോഴിയാ വാങ്ങ്യെ പൊരുത്തുള്ള തള്ളക്കോഴനെ വാങ്ങ്യെ
ആഹ്
അത് ലെ കൊണ്ടോന്നേരെ രണ്ട് മൂന്നു മുട്ടട്ട് വാങ്ങിയേര ഓ ചെറിയൊരു പൊരുത്ത്ണ്ടയ്ന് ആ ചെറിയ ആ നാടെന്തള്ളക്കോയ്യ ചെറിയൊരു പൊരുത്തേ ഉള്ളൂ ഇനി പൊര്ത്തു മാറി വരിയാണ്റഞ് പൊര്ത്തു മാറി മുടട്ട് മുടട്ട് വെരാന്ന്പറഞ്ഞ് താത്ത
ആ
ഉം ഞാന് പിന്നെ അഞ്ഞൂറ്പ്യകൊടുത്ത്ണ്
ഏ അഞ്ഞൂറൊക്കെവാണല്ലേ ഏ അഞ്ഞൂറ് പോരാന്നാല് മുട ഇട്ടു അല്ല മുട ഇട്ടോണ്ട്ക്ക്ണാ
എയ്
തന്നെ ആ നമ്മളേ വാങ്ങുമ്പോ നല്ല വിലേ
അതെ വെലേല്ല അപ്പൊ പൂവൻ കോയീനന്നാള് വിറ്റ് അയിന് മുന്നൂറ്റിചില്ലാഉറുപ്പിയെ കിട്ടിയേ ഓരോന്നിനെ കൊടുത്തിട്ട് ഓ പിടിയേല് നഷ്ടോ വൻ നഷ്ടാ നമ്മ അത് ഇങ്ങട്ട് വാങ്ങുമ്പോ ആ വെല്തന്നെ
അള്ളാ
നമ്മളിങ്ങട്ട് വാങ്ങുമ്പോ അതങ്ങനെ കൊടുത്ത എന്താച്ചാല് ആ പൂവാനായിട്ട് പൂവനെ കൊറെേ വെച്ചച്ചിട് കാര്യല്ല ഇവിടെർക്കൂല്ല പൂവന വെച്ചച്ചിണ്ടെങ്കില് വെറുതെ എവിടന്ന് കൊത്ത കൂടിങ്ങാട്ടി പറയണ്ടാ
ഉം പടയാ അങ്ങന്നെ വരുന്ന ഒന്നർഥംടി ഇണ്ട്്യ വലത്
ആഹ് വൈകുന്നേരായിണ്ടെങ്കില് കൂട്ട കയറാ മടിച്ചച്ച് കളിക്കൂ ഈ മഴ പെയ്യുമ്പളേ
ഉ പോ പോൂവന്മാര് എടങ്കിലക്ക് പോയിക്കും
ആഹ അപ്പൊ രണ്ടെണത്തിനോടെ വെച്ച്ു ബാക്കി ഉള്ള് കൊർത്ത ഞാന് ടൗണിൽ എടുക്കുവല്ലോ ആഹ് കൊണ്ട് കൊടുത്ത്
അച്ചെ ഇവിടെ പിന്നെ നാെടിക്കോൽ പി മീന ഒരു പൂവനോ രണ്ട് പെടിയൊക്കെ ആയിട്ട് അങ്ങനെ ആയിരം ആർപ്പ എട്ടെ മൂന്നെണ്ണത്തിനന്
മനത്തില്ലേ നക്കിപ്പ മുട്ട ഉണ്ടാവല്ലേ
പ്പണ്ട് ഏകദേശം
ഇ എത്ര ക്ക കൊടുക്കലി ട്ട
പന്ത്രണ്ട്
പതിനെട്ട് രൂപ കൊടുക്കേ അവിടെ പൈനൊന്ന അടിപ്പോ
ഏ ഞ പന്ത്രണ്ടായിട്ടപ്പ കൊറച്ചായി അതെല്ലാം ആവൂല ഉം ഒന് രണ്ട തന്നെ വാങ്ങാന ആണ്ട് എന്നിട്ട പത്ത് രപച്ചാ കൊടുക്കേല്ല അണ്ടൂപ അമ്മ അസ്ല്ലേ ആഹ ആഹ അത് അമ്മക്ക് നിിച്ചല്ല അപ്പ എ ബുദ്ധിമുട്ട് അവരെ നോക്കണേ മുട്ടകാർക്ക്ും വാങ്ങീയിട്ട് കൊണ്ടോ ഞൻ മതില്ല ഹലോ അപ്പൊ എന്നോട് ആദ്യം ഞാന കൊടുക്ക നക്ക്പ തന്നെഓ ചോദി ഇോട് എത്രയാഴ്ു ഞാൻ എന്നെ പന്ത്രണ്ടാണ്ങ്ങെെ എത്ര അല്ല മഴ നിനിക്ക് തന്നുകോണ്ടിന്നട്ട് പോക്ക്ന്നെ കൊടുക്ക
ആഹ എന്നാ അവര് പ്രശ്നല്ല ഒരു പന്ത്രണ്ടി പിന്ന ഒരാളെ കിട്ടിയ പിന്ന പ്രശ്ന ഇല്ല പിന്നെക്ക്െഒരുക്കുത്തന്നെ കൊടു മതി പന്ത്രണ്ട് പതിമൂന്ന് പ്പൊക്കെണ്ട് ഓരോ സ്ഥലത്തു മ്മള് പിന്നെ ഊട്ടിയില്ല മുട്ട ചെറുതാ്പ പിന്നെ പന്ത്രണ്ട് വൈ മൂന്ന് പറുമ്പോരോത്തക്കും ഒരു കണ് ത് തേക്കി അയച്ചിട്ടേക്കുന്നു
ഏ അയിന് ഒ ഒരൂട്ടര് പത്തിന് ചോയിച്ചിനീ അപ്പൊ അപ്പ ഞാൻ പ ന്ത്രണ്ടാന്നർഞ്ഞ്ണ് അപ്പം ഓല്ക്ക് വാണ്ടാന്ന് വാണ്ടെങ്കി വാണ്ട വേറാള്ണ്ടല്ലോ ആ ന്ന്ട്ട് ഇപ്പൊ ഇരുവെണ്ണിച്ചെ ഞാൻ കൊട് ക്കല്ലെ അപ്പൊ ഇരുന്നൂറ്റി നാപ്പുർപ്യട്ടും
ആ ആ
ഞ്ഞ് ഓള് ഇങ്ങളൊ ഓരോരുത്തർക്ക് വാണന്നർയിമ്പോ അങ്ങനങ്ങനേ കൊടുക്കും
ആ
അങ്ങനെപ്പൊ പത്ത് അറുവെണ്ണം കൊടുത്ത്പ്പൊ ഇരുവെണ്ണം ഇപ്പതാ ഇട്ത്തച്ചിണ് കൊടുക്കാന്
ഏഹ് ഒ എടുത്തൂച്ചില്ലേ
ഉം അതെ
ഇജ്ജ് പൊരേലെടുക്കേല്യ
റേറ്റില് എടുക്കല് കൊറവാ ഏഹ് എടുക്കല് ഉം എന്നാലും എടുക്കും ഇന്നിപ്പം നാലെണ്ണം എടുത്ത് രാവിലെ പുങ്ങി കൊടുക്കും എന്നും
ആ ഇപ്പേതായാലും കൈയ്യിൽ ചെറിയൊരു വരുമാനമായി
നമ്മളത് അങ്ങനെ അങ്ങട് പോകും
അന്റെ ഇതാണോ നാ നാ ഒറിജിനൽ നാടനാണോ പഞ്ചായത്തിന്നു ഇണ്ടോ
ഇല്ല പഞ്ചായത്തിന്നു ഇപ്പ ആദ്യായായിട്ട് കിട്ടുക അപ്പൊ ഒരു പത്തെണ്ണം കിട്ടിയല് രണ്ടെണ്ണം ചത്തോയി ബാ
ഈ പ്രാവശ്യം എനിക്ക് പഞ്ചായത്തിന്ന് കിട്ടിയത് പിന്നെ നാടന് പോലത്തതാ പുള്ളി ഉള്ളതാ
അല്ലല്ല സ മറ്റേ കോയി തന്നെ. വലുതായിട്ടൊന്നു നമ്മള്
ഏഹ് ഇവിടെ വാങ്ങിയില്ല നല്ലോം തിന്നാൻ കൊടുക്കേണ്ടേ അയ്റ്റക്ക്.
ആ അത് പൊറത്ത് വിടലാ പൊറത്ത്ട്ട് വൈകുന്നേരം ങ്ങട്ട് കേറ്റും തിന്നാൻ അങ്ങനെ കൊടുക്കും. ആദ്യൊക്കെ കൂട്ടിലിട്ട് കൊറേ പോറ്റി
ഓല് ചിക്കി പൊറുക്കി തിന്നട്ടേച്ച്ട്ട് ലെ
ആ പൊറത്ത് വിടലാ കേറിക്കോളും ഇപ്പ വൈന്നേരം കേറല് പഠിച്ചേനെ കൊണ്ട്
ആ ഞാന് ഇനിക്കിങ്ങനെ പതിനെഞ്ചണ്ണം പാസ്സായിനി ഞാൻ പിന്നെ വാങ്ങിയില്ല റ്റ കോഴികളല്ലേ പൊട്ടാരി വേണല്ലോ നായി വന്നാല് ഇയാടെ നിന്നോട്കു ന്നെപിടിച്ചോന്നഞ്ഞട്ട് മയക്കാൽ നല്ല രസാ.
ആഹ അഉള
ഞാൻ എന്നിട്ട്- പിന്നെ വേണ്ടാന്ന് പറഞ്ഞി. അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ടോ അയ്ല് മോളെ വല്യൊരപദ്ധം പറ്റി. വേണ്ടാന്ന്റഞ്ഞീങ്ങാ- ഞാന് പോന്ന് പി പിന്നെ നോക്കുമ്പണ്ട് അയിന് അതിന്റ അതും വേറെല്ല മൂന്നാക്ക പോല് കൊടുത്ത്. ഞമ്മൾത് അമ്മൾദാ പയഞ്ചരം മൂന്നാ- കൊ തിന്റെതുമ്മേന്റെം അമ്മമായിന്റെം ഞാ എയ്തി കൊടുത്തിനി. അത് അങ്ങനെ അത് ഓല് മൂന്നാക്ക് കൊടുത്ത് പിന്നെ ഓല് കിട്ടിയത് ഏതാന്നറിയോ സാധാരണെ നാടൻ പോലത്തെ കോയിനയാ ഒല്ക്ക് കിട്ടിയേ
ആയി
പുള്ളിയുള്ള- സൈസ് നല്ല നാടകോയി കിട്ടിയത് ഞാൻ വിയച്ചത് മറ്റേതാ കൊടു ക്കാന് അപ്പൊ നോക്കുമ്പോ ഇതാണാല്ലോ ഇപ്രാവശ്യം കൊടുത്ത- ത്തത് നല്ല പുള്ളിയുള്ളെ തീരെ പൊരുത്തില്ലാത്ത ആ വല്ലാത്തൊരു അടിയായി പോയേ. ഒറ്റ അല്ലെങ്കിൽ ങ്ങനെ ഏ കൊടുത്ത എല്ലർക്കും പാസ്സാവലല്ല ഈ പ്രാവശ ഞങ്ങൾക്ക് മൂന്നാക്കും പാസാവേം ചെയ്ത്. അതാ വിറ്റ്. അതൊരു വെല്ലാത്തൊരു കേ ആലേക്കുമ്പോ തന്നെ കേതോ-
ഹഹഹ
ഞാൻ അത് ഒന്നാത്തെ ഞാനീ വീട്ട്ക്ക് കൊടുക്കാന്ന് വെച്ചിട്ടേയ്തീല്യ പ്പമ്മിന്നെ വാപ്പാക്ക് സുഖില്ലാതായപ്പ പിന്നെഞാനി പിന്നാട്ട് വേണ്ടാന്ന് പറഞ്ഞ് ഞാന് നോക്കാൻ കഴിയാറിഞ്ഞപ്പയി ഹാ അവരെ കൂട്ടിലിട്ടുപോറ്റണോ തുറന്ന വിടാൻ കഴയില്ലല്ലോ ഉം ഇതിപ്പോ ഞാൻ വാങ്ങിയ നാ വേ ഇണങ്ങിട്ടോ രണ്ടു ദിവസ ആയപ്പത്തേനും ഇണങ്ങേലൊക്കെ കഴിഞ്ഞി ഓല്
ഹാഹാ അന്ക്ക് മുട്ടല്ലപ്പൊ
മുട്ട ഉണ്ട് മുട്ട കുറച്ച് കുറവാണ് പാദ്യത്തത്ര ഇല്ല
ഉം
അപ്പ അത് പന്തത്രണ്ടന്നത്രേ ഉള്ളൂ
ഉം
അത് രണ്ടെണ്ണം പോവാനാണ് ബാക്കി പത്തെെണ്ണം പടയാണ് പക്ഷെ രണ്ട മൂന്നെണ്ണം പെൻഷൻ പറ്റിയത് കൊടുക്കല്ല ആ അതെ എങ്ങനെണ്ട് എന്നുംട്ടിയണെങ്കിൽ നമ്മക്ക് എന്നും
ഹ ഹ ഹ ഹാ
എന്നുംടൂലല്ലോ പൊരുത്ത കുറെ പൊരുത്തെ കെടക്കും
ആയിന്റെ
പൊരുത്ത് മാറണ്ടേ ഇപ്പൊ ഞാൻ മുറപ്പിക്കേ ഇല്ല മുറപ്പിക്കാൻ ഇപ്പൊ ഉം മായക്കല്ലേ
ഞാൻ ഇപ്പൊ വെച്ച കൊടുത്തണ് എന്തായത് നിച്ചല്ല
ഇപ്പൊ ഈ തണുപത്ത് വെച്ചിക്കണ്
അടു വെച്ചണ് എന്തായാലും മാണ്ടില്ല വിരിഞ്ഞാല് മാപ്പിള അങ്ങനെ തിരക്കോടൂ വെച്ചാള വെച്ചാളാ പ റിഞ്ഞോട്ട്
ആ ശ എത്ര പത്തനാച്ചേ
പൈനൊന്നെണ്ണ വെച്ച് മളെ അങ്ങനെ ഉണ്ടോ
എല്ലും മുറിയില്ലല്ലോ ശക്ക്
എനിക്ക് ചിലപ്പോ ഒന്നോ രണ്ടർന്നൊക്കെ മാറ്റേണ്ടി വരും ചിലപ്പോ ഒ ഇട്ടന്നണ്ടാവൂല്ല അങ്ങനൊക്കെയ കിട്ടിയെങ്കില എടുക്കാ വെച്ച് വെച്ചന്നെ
ഞാനീ ഇങ്ങനെ പെരും തണുപ്പുള്ള സമയത്ത് വെക്കല്ല അന്നപ്പോ പിന്നെ മുറിയൂല അതേമാതിരി പെരും ചൂടുള്ള സമയത്ത് മുറിവല്ലല്ലോ ഇടിള്ള സമയത്ത് ഇതൊക്കെ ഇടിട്ടി പോവുലേ
ഞാന് ഇടീപ്പവല്ലാല്ല ന്നാലും വെച്ചടുത്ത് ന് വിരിഞ്ഞെങ്കിൽ ഉ പത്തെണ്ണ വെച്ചാ അഞ്ചെണ്ണ ബാക്കിയാവൂ അതിന് ആഹ് അതെ
അക്കെ വലിയ കൂടൊക്കെ ഉണ്ടാവൂല്ലേ
കൂട് ഒരു മൂന്നാലിനൊക്കെ ഉണ്ട്
ങേ
ഞങ്ങളെ അടുക്കള ഭാ ത്തണ്ട് രണ്ടട്ടി കൂട് നാലട്ടി ഉള്ള പിന്നെ അല്ലാ തെ വേറെ മൂന്ന് കൂട് വേറെണ്ട് ണ്ട് കൂടൊക്കെണ്ട് പിന്നെ മൊത്തത്തില് വാലൊക്കെ കെട്ട തീനിപ്പ വാലൊക്കെ പോയതിനെ കൊണ്ട്
മക്കളിങ്ങനെ ഭയങ്കര ഇയ്യ് പറയണ്ട ശല്യ ഞാൻ ഇങ്ങട്ട് വൈകുന്നേരം മൂന്ന്
അതെ നിങ്ങൾക് നല്ല യുക്തി ഉണ്ടായില്ല ഏഹ്
വേറെന്തൊക്കെണ് മക്കൾ ചായ കുടിക്കാനായോ?
ആഹ് ചായ കാച്ച് കോൾ അവസാനി- ആഹ്
ചായ കച്ചാന ആയന്ന് വെക്കാ
പത്ത് മിനിറ്റ് ആയില്ല പിന്നെക്കണ കട്ടാക്കിനെ ചായ കുച്ചാൽ ആയില്ല ഒക്കെ ഇത് വായിച്ചോക്കെയാണ് ആ
വേറെ എന്തൊക്കെ ആയിരുന്നു വിശേഷം ഉ മൂപ്പർക്ക് പണിയൊക്കെ ഉണ്ടായില്ലേ
ഓ പണി ഒക്കെ ഉണ്ട് പോയ-
ആ ശരി
അപ്പ അത് പ്ലാസ്റ്റിക് ഇട്ടതിനെ കൊണ്ട് മഴ ആയാലും വെട്ടും
വെട്ടും ഇല്ലേ
ആ ആ
അങ്ങനോട് പോകണ്ട്
ഉം ഉ വിറത മണ കഴിഞ്ഞോ
ഏ
വീട് പണിയൊക്കെ കഴിഞ്ഞോ ചൊയ്ക
വീട് പണി അടിടാണ്ട് ബാക്കിയുള്ള പണിയ കഴിഞ്ഞാണ് ഒരു ബാത്റൂം നന്നാക്കാണ്ട് റൂം നന്നാക്കീല്ല-
ബാക്കി ഫുള് പണി കഴിഞ്ഞില്ലേ?
തേപ്പ് ഒക്കെ കഴിഞ്ഞ് അടി ഷീറ്റ് ഷീറ്റ്ഇട്ട അല്ലേ? ഉം- അടി പണി കഴിഞ്ഞില്ല
അടിപ്പണി വലിയൊരു പണിയാണല്ലോ
അതിനാണ ഇപ്പ തോന സംഖ്യ അപ്പൊ പിന്നെ അങ്ങനങ്ങ് നിന്ന് പോവും-
ആഹ് അതെ-
വേറെ എന്താപിന്നെ പ്രത്യകിച്ചൊന്നുമില്ലാല്ലോ നാല്- എന്നാ ഞാൻ പിന്നെ വിളിക്കന്നല്ലുട്ടോ എന്നാ ശരി ഉം-